ഹലോ ആപ്പ കേക്ക്ണ്ട് ചോറ് ന്നാ ചോറു കുട്ടാനും ഇണ്ടാകീക്കണന്ന്
ചോറ് ചിക്കൻ കറി വെച്ചക്കണ് പുട്ടുണ്ടായിന്ന് രാവിലക്കത്ത് വാക്കി ചോറ ഇന്നല വച്ചത്ണ്ട് പിന്നെന്താ ചിക്കൻ കറിണ്ടായാ പിന്നെ വേറെ കൂട്ടാൻ മാണ്ടല്ല
ഉം ചിക്കൻ കറി പിന്നെ എന്തെക്കും പോകും പത്തിരിയണ പത്തിരി
ത്തിരി പത്തിരിക്ക ഉണ്ടെങ്കിൽ പത്തിരി ചിക്കൻ കറി ഉണ്ടെങ്കിലിൽ എല്ലാറ്റക്കും ഞമ്മക്ക് പോവല്ലോ അപ്പൊ പുട്ടുണ്ട് കണ്ട മനെക്ക ഇനി ആരും തിന്നൂലേ ഞാനന്നെ തിന്നേണ്ടി വരും പച്ചിനടത്ത് കണ്ടിട്ടു ഉം പിന്നെ ഞാൻ ആഹ് അത് തിന്നാ അത് തിന്ന് തിന്ന
ഇതിപ്പോ പുട്ടന്നാ രാവലി കൊറച്ച്ട്ട
അല്ലാ ചോറണ്ടടി ചോറുണ്ട് ഞാൻ മണ്ടാച്ചിട്ടാണ് ചോറ്താ മളെ ഒന്നും നമ്മള് ഒറ്റക്ക ആകുമ്പോ ഞമ്മക്ക് തിന്നാൻ തോന്നൂല ഒന്നിനും തോന്നൂല മടി ഇപ്പ കൂടി മഴയും എന്താ മായച്ചീക്കണ ഒരു തോരനുണ്ടാ അപ്പമ്മക്ക് തീരെ തിന്നാൻ തോന്നൂല്ല്യ ഒന്നിനും തോന്നൂല. ഇജ് ഫു ചോറൊക്കെ തിന്നെഞ്ഞാ
ഞാപ്പ ചോർന്ന്കാണ്ട് വന്നതാ.
ഏഹ്.
കുളിയെയ്ഞ്ഞ് ചോർന്ന്.
ആഹ്. ഞാൻ അതെ പറഞ്ഞ ഇന്ന് എങ്ങനെ പോവാനാ.
ഇന്ന് പ്പൊ അൻസസിണ്ടാവുലേകാരം. ഓൽ രണ്ടാളുപ്പഉടെ നല്ല റസ്റ്റിലാവും.
ആഹ്. പിന്നെ.
കേക്ക്ണ്ടാക്കൽലേ ജ്.
ഏ കേക്കൊക്കെ ഇണ്ടാക്കൽണ്ട് കേക്ക്. കേക്ക് ഇണ്ടാ.
ആഹ് ഇഞ്ഞ്ണ്ടാക്കുമ്പൊ ഇഞ്ഞ്ണ്ടാക്കുമ്പോ ഇന്നിം വിളിച്ചോണ്ടി തിന്നാന്.
ആഹ് തിന്നാനല്ല ഇണ്ടാക്ക്ണെ കാണാനും പട്. ച്ചാനൊന്നും അല്ല അൻക്ക് തിന്നാനാണ് ഉം.
അയ്ന് തിന്നാലോ ഇക്ക് താല്പര്യല്ല ഇണ്ടാക്കാൻ.
തൈ ഇണ്ടാക്കാൻ താല്പര്യല്ല.
ഇൻകോ ഞാ ഒരു വട്ട റ്റെ എന്റെ പെരിന്ന് ഇണ്ടാക്കി നോക്കിക്ണ്. ഇണ്ടാക്കി നോക്കിട്ട് ഇൻക്ക് തോന്നി ഇൻക്ക് പറ്റാത്ത ഒരു പരിപാടിയാണ് അത് ന്ന്. കാര്ണം അത്രേം സാധനങ്ങനെ വെറുതെ കേടെന്ന് പോവല്ലേ.
എല്ലാറ്റിനും അൻക്ക് പറ്റ്ണതാണല്ലൊ പിന്നെ അൻക്ക് ഇതിന് മാത്രം എന്താ അൻക്ക് പറ്റാത്ത്.
ഏത് എല്ലേത്തിലുന്നർഞ്ഞാല്.
എല്ലാ കാര്യത്തിനും ഇജുസാറല്ലേ.
ഹ്‌മ് പറ്റോക്കേരം പിന്നെ ഐമക്ക് നോക്കിട്ടില്ല.
അഹ് ശ്രമിച്ചിട്ടില്ല അതാണ്.
ശ്രമിച്ചിട്ടില്യ പിന്നെ അയ്നുള്ള സാധനങ്ങളൊന്നും.
ആഹ് ങ്ങൾ സാധനങ്ങളൊ. ക്ക നല്ലോ വേണട്ടാ അമ്മക്ക് നല്ലാൻ പോലെ ഇണ്ടാക്കണംന്ന്ണ്ടെങ്കില്. എല്ലാ സാധനനും ഉം അളവ് പാത്രങ്ങളും അയ്ന്റെ പാത്രങ്ങളും മോൾ ഡേളും കാര്യങ്ങളും ഒക്കെ വേണം. ഉം അ.
ഞാൻ വിജാര്ച്ചിരുന്നു വേറെ പേരായിറ്റ് വന്നിട്ട്.
അങ്ങൻത്തൊക്കെ പട്ച്ച്.
അങ്ങൻ ത്തൊക്കെ സാനങ്ങളൊക്കെ വാങ്ങാ ന്ന്ട്ട്ങ്ങനെ ഓരോ ദിവസ. ങ്ങനെ ഇണ്ടാക്കി നോക്കാ.
ആഹ് അങ്ങനൊക്കെ തന്നെ ഞമ്മൾ പഠിച്ചാ ഓരോ ഡിസെ. ട്ടേളും ഓരോ വിഭവങ്ങളും നമ്മൾ അങ്ങൻതന്നെ പട്ച്ച ഇണ്ടാക്കലും പട്ച്ചലൊക്കെ.
അതെ പക്ഷേ ഇതിപ്പൊ എന്തായി.
ഞാനും ഇപ്പങ്ങട്ട് വന്നീന്റേസല്ലെ ഇപ്പൊ കേക്ക്ണ്ടാക്കാനും.
ഹ്മ്.
ആദ്യിക്കെന്നെ ഇൻക് ആദ്യക്ക്ണ്ടാക്കോര്ന്ന് അഉടെ പിന്നെ അങ്ങൻത്തീനൊന്നും പ്രശ്നം ഇണ്ടായിര്ന്നീലല്ലോ. ഇണ്ടാക്ക്ണീന് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഒറ്റക്കായി അയ്നുള്ള സാധനങ്ങളൊക്കെ വാ.
എല്ലു കൊട്ന്നരും ചെയ്യുലെ ബ.
ഏഹ് എല്ലു കൊടുന്ന്വരും ചെയ്യും. പിന്നെപ്പൊ ഞാൻ കയ്യ തര്‌പ്പായിട്ട് നിർത്തീന്ന്
മ് കൈലര് ഇപ്പളല്ലേ തൊടങ്ങിയത് വണ്ടി ഒടിച്ചാൻ പോയപ്പോ
എല്ലാ അയിന്റെ മുന്നേ തന്നെ അങ്ങനെയാണല്ലോ പിന്നെ തൈറോയിഡിന്റെ ത് നോ ക്കിയത് തൈറോയിഡ് ഈ കയ്യി തരിപ്പ് തൈറോയിഡ് ണ്ടായിട്ടാണ് കൈ തരിപ്പ് പിന്നെ വന്നത് തൈറോയിഡ് വന്നീന്റെസാണ്
ആഹ അയിന്റെ ലക്ഷണാലെ അത്
ഉം കയ് തരിച്ചാ തരിച്ചിട്ട് കേക്ക് ഇണ്ടാക്കുമ്പോ ആ കാണ്ട് പോകോലി നിഹാലിന്റെ ഒരു ഫ്രണ്ട് ഇണ്ട് അതേമായിരി മിതിൻകുട്ടിന്റെ മിതിൻകുട്ടീനെ അറിയില്ലേ വയറങ്ങനെ നേരെ
ഞമ്മള അവിടെ ഉള്ളതാ
ആഹ ആ സോലിഹ് ന്നൊക്കെ പറയിലേ ഒരു കുട്ടി ചെറിയ കുട്ടി
ആഹ ഓന്റെ പ്പ
ആഹ ആ വയറിങ്ങ് ഉം നീ അനിഷ്മന്റെക്കെപ്പള്ള ഒരു ചെക്കന് സോലിഹ്
ആ ക് മൻസ്
ആഹ കടാകൊളത്തുങ്ങളുടെ ആതന്നെ ഓന്റെ ഇപ്പ ഒന്റെ പെണ്ണുങ്ങള് ഇതേമാരി എപ്പോളും വിളിച്ചും ഇൻക്ക് ഓ ഇങ്ങൾ ണ്ട വിക്കല് തുടങ്ങിക്കണ കേക്ക് ഇങ്ങള് ഇണ്ടാക്കല് തൊടങ്ങി ഇങ്ങള് ഒന്ന് ഉണ്ടാക്കി തരോ അതേമാതിരി നീ ഹാലിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അന്റെ ഇമ്മാനോട് എനിക്ക് വെറുതെ തിന്നാനാടാ ഒന്നുണ്ടാക്കി തരാൻ പറയ് എങ്ങനെങ്കിലും ഓക്ക് അത്രക്ക് ഇഷ് ത്തണ അന്റെമ്മണ്ടാക്കിയ കേക്ക് എ ന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കണ്ടീന്ന് എന്നും എടക്കടക്ക് ഓൻ പറഞ്ഞീ ക്കത്രക്ക് ഞാൻപ്പന്നാള് ഇവിടെ പെരുന്നാക്ക് കേക്ക് ഇണ്ടാക്കണം ച്ചിട്ടേന്നു ഇപ്പ ഇവിടെ ഓവനും ആഹ് അന്ന് പിന്നെ പുഡിങ് ഇണ്ടാ ഓവനും ബീറ്ററും ഒക്കെ വാങ്ങിയപ്പോ
ആഹ്
ഇനിപ്പോ അയില് വെച്ചണ്ടാ
ഞങ്ങളെ മൂത്തമ്മേന്റെ മരോള് ഇണ്ടാക്കോ പാവണ്ണത്തെ മൂത്തമ്മാന്റെ മരോള് ഭയങ്കര കേക്ക് ഒക്കെ ഇണ്ടാക്കുന്ന ആളാണ് ഉം ഓളിങ്ങനെ കടീക്കോക്കെ ഇണ്ടാക്കി വിക്കാനുതിനൊക്കെ കൊടുക്കണം
ഏ ഞാൻ വിചാരിച്ച് ഞ് പ്പ എന്നും തൊടങ്ങണം തൊടങ്ങണംന്ന് വിചാരിച്ചു
നൂറ് രൂപേലെന്താ പൊരി പുരിയാള്
ആഹ്
അങ്ങനത്തൊക്കെ കടൾക്ക് ഇണ്ടാക്കി കൊടുക്കും ഉം അങ്ങനൊക്കെ പൈസ ഇണ്ടാക്കുന്ന ഓരോ പരിപാടികള
ആഹ് അതൊക്കെ നല്ലതന്നെയാണ് എന്തെങ്കിലൊരു വരുമാനം കിട്ടുവല്ലോ ഞമ്മ
ഉം വെറുതങ്ങനെ ഇരിക്കുമ്പോ താല്പര്യം ഉള്ളെ ആഹ് അൻക്ക് താല്പര്യള്ള ചെയ്തിട്ട് അതേയ്റ്റ് പൈസ ഇണ്ടക്ക
ഇണ്ടാക്കാ
ആ
പിന്നെന്താ അനക്ക് നോക്കിക്കൂടെ
ഇൻക്ക് താല്പര്യല്ല ഇന്നെക്കൊണ്ട് നടക്കും തോന്നണില്ല അതൊന്നും ക്ഷെ പെരില് പിന്നെ
ആഹ്
പ്രശ്ണല്ലേക്കാരം
ആഹ് ന്നാലും അൻക്ക് പറ്റ്ണ എന്തെങ്കിലും ജോലിക്ക് അൻക്ക് പോയ്ക്കൂടെ ഇജ് ഫാഷൻ ഡിസൈനിങ്ങും അതും തോ ക്കെ പഠിച്ച ആളല്ലേ
ഉം ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ത് സ്കൂൾക്ക് കൂട്ടിയക്ക് ചെയ്യാനേ
ആഹ് എന്താ ഇപ്പൊ അതൊക്കെ ഒരു ഇതായിട്ട് കോഴ്സ് ആയിട്ടന്നെ ഇണ്ടല്ലോ?
ഞാൻ പഠിച്ചിക്ക്ണ് അതുകൊണ്ട്
അതന്നെ ഇജജ് പഠിച്ച്ഇപ്പം പക്ഷെ അത് നല്ല നല്ലം ങ്ങട്ട് ഇണ്ടല്ലോ ന്ന് പറയ. പല ഇതിലും അ ക്കൊന്നും കൂടി ഒന്ന് പൊടി തട്ടി ഇട്ത്ത്ങ്ങാണ്ട് അനക്ക് ഒന്ന് പോയിക്കൂടെ?
പൂവുക്കെ ചെയ്യാം. ടീച്ചറായ്ങ്ങാണ്ട് ഒക്കെ പോവാ അന്നന്നെ
സോപ്പ് ഇട.
അന്നേന്നെ ഇന്നോട് വിടെ ടീച്ചറയികണ്ട് കേറാൻ പറഞ്ഞത് അന്നന്നെ കേറിക്കണക്ക്ന്ന്ണ്ടെങ്കിൽ എ എ എവിടെയില് അന്ന് എന്റെ വാപ്പ സമ്മയ്ച്ചില്ല എന്നെ കൊണ്ട് അങ്ങട്ട് ആഹ് ചെറിയോൻക്ക് അതൊക്കെ ഭയങ്കര ഇതാണ്.
ആഹ് ആഹ്
ഇത് പഠിക്കാൻ പോയിട്ടന്നെ ഭയങ്കര എതിർപ്പായ്നി ഞാൻ പിന്നെ ഇന്റെ ഇഷ്ടത്തിന് പോയി ചേർന്നതാ.
ആഹ്
പഠിച്ച്കാണ്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോളേ ഇന്നോട് പറഞ്ഞ് ആണ്ട് വിളി ചർഞ്ഞാള ഞാൻ വരൂലാന്ന് വിളിചറിഞ്ഞാളെ
ഉം അത്ശരി.
അന്ന് അത് പറ്റൂല്ലാന്ന്പറയാൻ ബുദ്ധി ഇല്ല.
ആഹ്
അമ്മനെ വീഴ്ത്തണെങ്കി എവ്ടെങ്കിലും
ഇന്നൊന്നു ഇപ്പാരും അങ്ങനെ പറയയിലല്ലോ പോണ്ടാന്നോന്നും ഇന്നൊക്കെന്തേങ്കിലും പഠിച്ചാ പോയ്ക്കോളിന്നാ പറ്യാ
ഉം ഇന്നത്തെ കാലത്ത് പെൺകുട്ട്യേളോടൊന്നും ആരും പറീല പറഞ്ഞ്ട്ടും കാര്യല്ല ആങ്ങളാരന്ന വാ ക്കിനാരും വെലക്കൂല
ഇന്ന്പ്പം അവരീ കേക്കിന്റെതും ഒക്കെ അതാ പഠിപ്പിച്ചോട്ക്ക്ണ് എല്ലം പഠിപ്പിച്ച്ണ്ണ്ടല്ലോ ഇന്ന് ഞാനൊക്കെ പിന്നെ യൂട്യൂബിൽ അതില്തിലൊക്കെ നോക്കീട്ടെനി ഇന്റെ സാധനങ്ങളെക്കെവിടെ ഇരിക്ക്ണ്ട് ഞാൻ വിചാരിച്ച എ പ്പളും ഒന്ന് ഇണ്ടാക്ക്യോക്കണം.
ഉം ഇപ്പ കൊറേയിട്ട് ഇണ്ടാക്കീട്ട്ണ്ടാവുലല്ലേ
കൊറെ ആയിറ്റ് ഇണ്ടാക്കല് ഇല്ല്യ ഇപ്പന്നാള് ഇതേമാരി ഇപ്പട്ത്തൊരാള് വിളിച്ച് ഇണ്ടാക്കി തെരോ ആഹ് ഇന്റെ അമ്മോന്റെ ട്ത്തെ കല്യാണത്തിന് ഇണ്ടാക്കോന്നോയിച്ച്ക്കാണ്ട് വിളിച്ചീന്ന്. ഞാൻ പിന്നെ ഇണ്ടാക്കീട്ടി
യൂസ്ഫിന്റെ കല്യാണത്തിനോ അതേ ഏതാ ഓന്റെ കല്യാണത്തിനെന്റെ ഇജ്ജ് ഇണ്ടാ ആഹ് കൊറോണ കാലായിട്ട് എവ്ടിം കടേളുതൊന്നുല്ല അന്ന് അന്ന് കൊറേ അങ്ങനത്തെ ആൾക്കാര്
ആഹ് അന്നേന്നു ഇത് തൊടങ്ങ്യത് ഇങ്ങെട്ട് കൂടുതലായത്.
ഉം പലേ ഫുഡ് ഐറ്റംസും
ഉം എന്തെല്ലാണേന്ന്
അന്ന് കടാള് തൊറക്കൂല.
ആഹ്
അപ്പൊ ഇങ്ങനെ പെരാള്ലൊക്കെ എല്ലാരും ഇത് തൊടങ്ങി.
അതെന്നെ പിന്നെപ്പം ലൈസൻസൊക്കെ ഇട്ക്കണം.
ആഹ്
ഇപ്പം ലൈസൻസും കാര്യങ്ങളൊക്കെ ഇട്ത്തിട്ടേ ഇത് ചെയ്യാ പറ്റൊള്ളൂ.
ഇല്ലെങ്കിലോ ഇത് ഇപ്പെ ഇജ്ജ്ങ്ങനെ പെരേല് വ്ക്ക്ണ്ട്ന്ന് ഇപ്പാര്ക്കെ അറ്യോ
അറീലാ ഞമ്മള് ഇങ്ങനെ ഒന്നായിറ്റ് ആകെ വിസ് വി ഇതാക്കും അറിണോര് ക്കാണെ നമ്മള് കൊട്ക്ക പക്ഷെ നമ്മള്ത് പരസ്യം ചെയ്ത്ക്കാണ്ട് ഇങ്ങനെക്കെ ചെയ്യാണെങ്കില് ഞമ്മള് അയിന്റെ ലൈസൻസ് ഇട്ക്കണം ഇല്ലെങ്കി എല്ലാ ഫുഡ് പോയിസനും കാര്യങ്ങളൊക്കെ വന്നിട്ട്ണ്ടെങ്കില് എന്തേലും പ്രശ്നായാല് ലൈസൻസ് ഇട്ത്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നാണ് അതാണ് അയിന്റെക്കെ ശെരി ആഹ് അതെന്നെ അതേമാരി ഞാന് ഇവളെട്ത്ത്ന്നാണ് വാങ്ങല്
ആരെട്ത്ത്ന്ന്
ഏഹ് മറ്റേ നത് ത് സംസീനാന്റെ സം മ്പളെത്ത്ന്ന് ജസീറിന്റെ പെണ്ണ്ങ്ങളില്ലേ
ആഹ്
സ എന്താണ് സജീനാ എന്തോ സൺ എന്താ ജംഷീറ അങ്ങനെന്തോ ഓളെ പേര് ഉം ഞാനും ഓളെ ഫ്രണ്ടാണ് ഞങ്ങള് രണ്ടാളും ഞാൻ ഇന്നെട്ട് ഇന്റെ അമ്മോന്റെ മോക്ക് ഉം ന്താ ബ്രൈഡ് ടു ബീന്റെ കേക്ക് ഓളെ ക്കൊണ്ട ഇണ്ടാക്കിപ്പിച്ചേ
ഏഹ്
ഉം ഇന്നെട്ട് കൊണ്ടോയത്
ആഹ് എല്ലാരും കൂടിം അങ്ങനൊക്കെ ചെയ്യുമ്പം രസാല്ലേ
ആഹ് ഓക്ക് നല്ല ഓർഡറേള് ഇണ്ട്. ഓള് നല്ല ഇണ്ടാക്കും പല തുണ്ടാ
രണ്ടാക്കും ഓർഡർ കിട്ടുകയും ചെയ്യും
ഉം
ഞാൻ നിപ്പൊയിന്നലെ ഒരു കേക്ക് കണ്ട്ട്ടോ ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കണാണ് കേക്ക് ആരോ ഓർഡർ കൊടുത്താണ് നീളത്തില് ഒരു മേശന്റെ അത്രയും വലി ഒത്തിരി നീണ്ടിട്ട് ഇങ്ങനെ
ആഹ്
വലിയ ഹൈറ്റ് ഒന്നൊല്ല്യപക്ഷെ നീണ്ടട്ട് ആ തല തൊട്ട് തലവരെ
ഞാൻ കൊണ്ടോ യിന്ന് അങ്ങനത്തെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉം ഞങ്ങള സ്കൂളത്തെ ഇതിന്
അങ്ങത്തെ നീളത്തിലുള്ള തോ
വല്യയ നീളത്തിലുള്ള അഞ്ചികിലാണ്റ്റേ ഞങ്ങള് ഈ അടക്കളത്തെ ടോബിളിൻ്റെ നീളം ഉണ്ടായിന്നു
ഉം ആഹ്
എന്നിട്ട് എങ്ങനെ ഇജ് ഇതാങ്ങി ക്കൊണ്ടോയി
വണ്ടിയില് കൊണ്ടോയി
കാറിലോ
ഉം എന്നിട്ട് കാറില് ഏസി ഇട്ട് കാണ്ടിരിക്കയിരുന്ന് അതേറ്റ് ആ ഇഞ്ഞ് കേടു വെരുച്ച്ട്ടന്ന്സ്കൂളില് ഇത് ഉണ്ടാവൂലേ
ഉം
അന്ന്
എന്നിട്ട് എല്ലാരും തിന്നിട്ട് എന്താ പറഞ്ഞേ ആഹ് ആഹ് ഇത് കട്ടവാത്ത്
കട്ടാക്ക്
ആക്കീട്ട് ആവണില്ലത് ഇജ്ജ് ആക്ക് വെറുതെ ആകുമ്പോആക്കപറ്റുവോ
ആഹ്
കോള് അവസാനിപ്പിക്കുകന്ന് ഇജ്ജ് എത്ര വട്ടം ഇജ്ജ് ഒന്ന് ആക്കി യോക്ക്
ഞാനും നെക്ക്ണ് നെങ്ങ് ണില്ല
പതിനൊന്നായിട്ടാ
നെക്കി ഓക്